ആഹ്
തെരക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കാണോ?
ഓഹ് തെരക്കൊന്നും കഴിഞ്ഞിട്ടില്ല തെരക്കൊക്കെ ഇണ്ട് തെരക്കിന്റെ ഉം തെരക്കിന്റെ അടി കൂടി ഒക്കെങ്ങനെ
അതേലേ ആഹ് എന്തൊക്കെയുണ്ട് പിന്നെ വാർത്തകള് നാട്ടിലൊക്കെ
നാട്ടിലെന്താ ഇപ്പൊ നല്ല രണ്ടു ദിവസായിട്ട് നല്ല വെയിലായിരുന്നു ക്ക നല്ല കൊഴപ്പല്ലാത്ത രാത്രി മുതല് മയ ആയിരുന്നു ഇപ്പൊ ആഹ് ഇന്നലെ രാത്രി മുതല് ഇന്ന് രാവിലെ വരെ നല്ല മയ ആയിരുന്നു
ആഹ് ശരിയാ ഇപ്പഴ എങ്ങനെ ഇണ്ട്
ഇപ്പൊ മഴ നിന്നക്ണു ന്നാലു മയക്കാറൊക്കെ മൂടിങ്ങാണ്ടുള്ളൊരു
അഹ് ആഹ് അത് ശെരി ഓഹ് ആഹ് ഇവിടെ പെയ്തിലാട്ടോ ഇങ്ങോട്ട് പെയ്തില്ലെ ഇന്ന് രണ്ടു ദിവസായിട്ട് നല്ല വെയിൽ ഉണ്ടെ.
ആഹ് രണ്ടോസായിട്ട് നല്ല വെയ്ലെന്നെനി ഇവ്ടെ ഇന്നലെ നല്ല രാത്രി നല്ല നല്ല ഇടി ഒക്കെ ഉണ്ടായിരുന്നു.
അയ്യോ അതേല്ല ആഹ് ഇവിടെ ഇടി അങ്ങനത്തെ കൊഴപ്പമൊന്നു ഇതുവരെ ഇല്ല.
ഉം.
ഇഞ്ഞറിയത്തില്ല. പിന്നെ ഉച്ചക്കത്തേക്കിനി ഫുഡൊക്കെ ഹ് ഉണ്ടാക്കണം?
ആഹ് ഫുഡ് ഇണ്ടാക്കണം ചോറായിട്ടുണ്ട് ഇനി കറി പയർപ്പേരിണ്ട്.
ആഹ്.
പിന്നെ ഇന്നലെ ബിരിയാണി വെച്ചതിന്റെ കൊറച്ച് ബിരിയാണിണ്ട്.
ഉം ബിരിയാണിയ എന്ത് ബിരിയാണിയാ?
ഇന്നലെ ചിക്കൻ ബിരിയാണി വെച്ചതാ അത്ണ്ട് അത് ചൂടാക്കണം.
ആണോ?
വെറുംചോറാണെങ്കി കൊണ്ടോയി കളയും.
ഓ അത് ശരി ആഹാ എങ്ങനെയ ചു ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കുന്നത്?
ചിക്കൻ പൊരിച്ചത്.
ചിക്കൻ പൊരിച്ചിട്ട് സെപ്പറേറ്റ് ആ ആ രണ്ടും ഹ്മ് ചോറും ചിക്കനും വെവ്വേറെ കറി വെച്ചിട്ട്. ഷോർ വേവ്ച്ചിട്ടാണോ?
അങ്ങനെയല്ല നമ്മള് ചിക്കനും മസാലൊക്കെ വാട്ടിയാണ്ട്. അയിന്റെ മേലെ നമ്മള് ദമ്മുടല്ലോ ചോറ് ഊറ്റിങ്ങാണ്ട് വേവ്‌ല്
ആഹ് അങ്ങനെ.
ഇങ്ങളെങ്ങനെയാപ്പ ചിക്കൻ ബിരിയാണി വെക്കൽ?
ആ നമ്മളും അങ്ങനെ ന്നെയാ വെക്കുന്നത് രണ്ട് വേവ്ച്ചിട്ട് ഹ് ചിക്കന് ഒരു ശകല വേവായിട്ട്. ട്ട് അയ്ന്റെ കൂടെ നമ്മള് റൈസ് ചെല റാ ആരിക്കൊക്കെ. ചിരി വേവ് കൂടുതലും കുറവൊക്കെ ഉണ്ടല്ലോ.
ആഹ് ആഹ്
അത് നോക്കിട്ട് അതിന്റെ പാകത്തിന് ചെലപ്പോ ഒരു പ്രാവ്ശ്യം ഞാനിങ്ങനെ വെച്ചിട്ട് അരിക്ക്. ഒട്ടും വേവില്ലായിരുന്നു അപ്പഴത്തെക്ക് ഇങ്ങനെ നന്നായിട്ട് ചിക്കൻ വേകുന്ന സമയ കൊണ്ട അരി നന്നായിട്ട് വെന്തുപോയി.
ആഹ് അപ്പൊ ചിക്കന്. അയ്ന് ചിക്കൻ വേവിച്ചിട്ടല്ലേ നമ്മൾ എന്തെയ്യ്ണത് ബിരിയാണി വെക്ക്ണത് പിന്നെ ചോറ് ഒര് ഹാഫ്.
ഒരു പ്രാവ്ശ്യം അങ്ങനെ വെച്ച് നോക്കിയതാ അപ്പൊ ഒരുമിച്ച് ചെലപ്പോ നമ്മള അങ്ങനെ യൂട്യൂബില് കണ്ടായിരുന്നു ഒരു പ്രാവ്ശ്യം ഇങ്ങനെ.
ആഹ് യൂട്യൂബിത്തെക്കെ കണ്ടങ്ങാണ്ട് അതേമാതിരി ചെയ്താലേ.
ചെയ്യാ ആ അതെ അതെ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല.
ചിക്കൻ നന്നായിട്ട് വേവിച്ചു അല്ലങ്കി പൊരിച്ചെടുക്കും.
പൊരിച്ചെടുക്ക ഞാൻ അങ്ങനാ ക സാധാരണ അങ്ങനെയായിരുന്നു പൊരിച്ചെടുക്കുമ്പോ നല്ല.
പൊരിച്ച് ആ ടേസ്റ്റന്നെ അത് പൊരിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴ റ്റി അയ്ക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് പിന്നെ ചി ക്കന് അയ്ൽട്ട്ങ്ങാണ്ട് ആ മസാല ഒന്നുണ്ട് ചൂടായ്ങ്ങാണ്ട് ആ മസാല ചിക്കനില് പുട്ച്ച്ങ്ങാണ്ട്. ട്ട് മാങ്ങിച് പിന്നെ ചോറ് വെച്ചാണ്ട എന്തയ്യും ഒരു മുക്കാ വേവ്ന് ഊറ്റിടും.
ആഹ് ഹാ.
ങ്ങനെ ബിരിയാണി വെക്കല്.
ആഹ്. ഇപ്പൊ പിന്നെ നമ്മള് ബിരിയാണി യൊക്കെ സിമ്പിൾ ആയിട്ട് ഒക്കെ ഉണ്ടാക്കു അല്ലേ. അതെ മറ്റേ ഇത് ഉണ്ടാക്കാറുണ്ടോ മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്?
ഉം മന്തി വെക്കാറുണ്ട്.
അതെങ്ങനെയാടാ മന്തി വയ്ക്കുന്നത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലേ.
മന്തി റൈസ് നമ്മൾ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത.
അപ്പൊ ഈ മന്തി റൈസ് നമ്മള് വേറെല്ല ഈ ബിരിയാണി റൈസ് അല്ല ല്ലെ.
അല്ല ബസ്മതി റൈസാണ് മന്തിക്ക് വര്ന്നത്.
ഓഹ് അതങ്ങനെ ഇപ്പൊ ച്ചിരി സ്മെല്ലുള്ള ആ റൈസാണോ?
സ്മെല്ല് ബിരിയാണിന്റെ സ്മെല് ഒന്നും നമുക്ക് എന്ത് ചെയുല മന്തി റൈസിന്. ഇല്ലാന്നാണ് ഇനിക്ക് തോന്നുന്നത് ആ നമ്മള് രണ്ടു തരം അരി ഇണ്ട് ഒരു റെ കളറിലും ഒന്ന് വൈറ്റ് കളറിലും ഉണ്ട്.
ഓ രണ്ട് സൈസ് ഉണ്ട് ആ
ഉം അയില് വെള്ളരിയാണ് ന്നിണ്ടെങ്ക വേഗം വേകും.
വേകും ആ
ആഹ അപ്പൊ അത് അത്ര തന്നെ ഒരു എന്താണ്ത് ചെയ്യേണ്ട വെള്ളത്തില് കുതിർത്താ വെക്കേണ്ട ആവശ്യല്ല.
വെക്കേണ്ട ആ
മറ്റേ അരിയാണെന്നുണ്ടങ്കി കുറച്ച് ഇനിയിപ്പോ അധികം നേരം വെള്ളത്ത് കെടന്നു വിചാരിച്ചിട്ടും എന്തയ്യൂല. വേ വേറ്ന്നില്ല മറ്റേ വെള്ള റൈസാന്നുണ്ടെങ്കിൽ എന്തയ്യും. വേം വേ വേവും ആ വെള്ളയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടേസ്റ്റിലും എന്ത. ഈ വെള്ള വരുന്നുന്നത് എന്തയ്യും ഇതിന് ഫ്രൈഡ് റൈസിന് ഉപയോഗിച്ചിനരിയാണ്.
ഓഓ ശരി ശരി
ഫ്രൈഡ് റൈസ് വേറെണല്ലോ?
ആഹ് അതെ.
മന്തി റൈസ് വേറെണല്ലോ?
ഫ്രൈഡ് റൈസിന്റെ അരി ഇച്ചിരി നീളം കൂടുതലാണ് മന്തി നമ്മൾ ഇച്ചിരി കനം കൂടുതല്.
അ ആ അത്ണ്ടാവും കനം കൂടുതലും മറ്റേ നി തിന്നായിട്ട് നീളം കൂടുതലും ആ പക്ഷേ വെള്ളേട്ടും നമ്മൾ മന്തി വെക്കും പക്ഷെ നമുക്ക് ആ മറ്റേ അന്ന കാരിനോടുള്ള അത്ര ടേസ്റ്റ് നിക്ക് വെള്ളരിനോട് തോന്നിയിട്ടില്ല.
തോന്നിട്ടില്ല.
നമുക്ക് സിമ്പിളാണ് മന്തിക്കാന് ആഹ നല്ല ടേ എന്നിട്ടാ കുതിർത്തി വെച്ചിട്ട് എന്തയ്യാം നമ്മളെ മല് ചിക്കന് എന്ത് ചെയ്യണം. അതിലൊരു മാഗി ക്യൂബ് കണ്ടിട്ടില്ലേ? മാഗി ക്യൂബും എന്താണ്. നമുക്ക് വേണന്നുണ്ടെങ്കി എരുന് എല്ലാരും ഇടലില്ല ഞാൻഇടല്ണ്ടെടി കൊറച്ച് ഉപ്പും. തോന്ന ഉപ്പിടാൻ പറ്റുല്ല കാരണം കട്ട ഫുള്ള് ഉപ്പാണ്. ന്നാലും എനക്ക് ഉ ആ ഉപ്പാണ് അപ്പൊ ന്ന് കൊറ. ചുപ്പ് നമുക്ക് ആഡ് ചെയ്യാ കുറച്ച് മുളകും പൊടിയും ഇതാക്കിയിട്ട് മസാലതിരുമ്പി സൺഫ്ലവർ റോല്ല അടുപ്പത്ത് വെച്ച്ങ്ങാട് വേവിച്ചെടുക്ക.
ആഹ്
നല്ലോണ്ണം വേവിച്ചണ്ട ന്നാലും ഇതാക്കി എടുക്ക എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ് അതിക്ക് നമുക്ക് വേണന്നുണ്ടെങ്കി കുരുമുളക്. ഏലക്ക പട്ട അതൊക്കെ ഇട്ട് കൊടുക്ക വാണം നി എന്തെങ്കിലും നമുക്ക് അല്ലെങ്കി ചോറ് വെക് ബൊ അയില ഇട്ട് കൊടുത്താലും മതി.
മതി ആ
ആ ചിക്കൻ എന്തു ചെയ്യാണ് ഈ ഇതു ഇണ്ടല്ലോ എന്താ മാഗി ക്യുബില് വേവിച്ചിട്ക്ക വേവിച്ച് ട്ക്കാന്നറഞ്ഞാൽ ഒന്നിങ്ങനെ ചൂടാക്കി. ക്ക ഒന്ന് ങ്ങട്ട് വേവണം. കുറച്ച് സൺഫ്ലവർ ഓയില് പാറന്നിട്ട് ന്നിട്ട് പിന്നെ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ ചോറ് നമ്മൾ ബിരിയാണി വെക്കണമാതിരി തന്നെ. എന്താണ് വെള്ളത്തിൽ എന്തയ്യാ വെക്കച്ചോറ് വേവിച്ച ബിരിയാണി അരില്ലാ റെ എന്ത് ചെയ്യ്ണ്ട് വേവ് കൂടുതലാണ്. അതിന്
ആ ആ അതെ
എന്നിട്ട് അത് വെന്തിട്ട് ഒരു മുക്കാവേ വിൽ അത് ഏകദേശം വെന്തോട്ടെ. വെന്തിട്ട് എന്തയ്യാ ഊറ്റിയാണ്ട് ഈ ചിക്കന്റെ മേലക്കൂടി ഇടുക.
ഇടുക.
ഉ അമ്മള് ഏലക്ക പട്ട അതൊക്കെ എന്ത് ചെയ്യാ ഇട്ട് കൊടുക്ക കുരുമുളക് പൊ ട്ടിച്ചാത്ത വലയ വലയ മണികളൊക്കെ.
നമ്മളീ മല്ലി പച്ച മല്ലി ഉണ്ടല്ലോ അത് വറു ചേർക്കുവ അതിന് അത് നമ്മ ഈ കടൽന്നൊക്കെ വാങ്ങുമ്പോ കിക്കുവല്ലോ
ആ മല്ലി പച്ച മല്ലി ആ പച്ച മല്ലി വെറുതെൽ ഇട്ട് കൊടുത്താ മതി ആത് ചിക്കൻങ്ങനെ ഇട്ട് കൊടുത്ത ത്താ മതി ആ അത് നമുക്ക് ടേസ്റ്റ് തരുന്നുണ്ടോന്ന്ചോദിച്ച ഇൻക്ക റിയില്ല
എനിക്ക് തോന്നുന്നു അതാ നേറ്റ് മുന്നട്ട് നിൽക്കുന്ന അതിന്റെന്ന് തോന്നുന്നു
ചിലത് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും അതെ ചിലര് മന്തിപ്പൊടി ഇടലുണ്ട് ഞാൻ മന്തി
ഓ പൊടി പ്പ മന്തി പൊടിയായിട്ട് വാങ്ങാൻ കിട്ടുവല്ലേ
അങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പൊ മന്തിപ്പൊടി നമുക്ക് അത്എന്ത് ചെയ്യ അതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താല് അതിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്
കിട്ടും ആഹ അതാടേസ്റ്റ്
ആ ഞാന അങ്ങനെ തന്നെ പിന്നെ നമ്മള ഇതാക്കാം പക്ഷെ ചോറ് വെവണം അത് ദമ്മില് കിന്നാല് അത്ര തോനേൊന്ന് പോവൂല ആഹ്
ഇല്ല
ഉം അ അടിയിൽ ചിക്കൻ മാത്രേ ഉള്ളൂ ആ ചിക്കന് വെന്തിട്ട് നമ്മൾ മാങ്ങിവക്കല്ലേ പിന്നെ ചൂടാവണില്ലല്ലോ
കൂടാളില്ലാ അത് ശരിയാ
ബിരിയാണിൽന്ന് പറഞ്ഞാല് അത് നമ്മള് ചൂട നല്ല ആവി വരുമ്പോള നമ്മല്ടുന്നത് അപ്പ ആവിയും കൂടി ഇതി ക്ക്‌വരല്ലേ
ആഹ
ഒരു ചോറ് വേവണം അത് മറ്റേരില്ലതെകുറച്ച് വെവുള്ളരിയാണ്
അഹ
ഊറ്റി ഇട്ടിട്ട് എന്ത് ചെയ്യാനാ നല്ലോണം അടച്ചു വെക്ക് അതിന്റെ സ്മെല്ണ്ടല്ലോ ബിരിയാ മന്തിക്കരു സ് സ്മെല്ണ്ടല്ലോ ആ സ്മെല്ലിന് നമ്മള് പെകടല്‌
കോവിഡാണ് മറ്റേ കനൽ വച്ചിട്ട്
ആ കാണയാൻ പാത്രം വെച്ചിട്ട് നമ്മുടെ സാദഅടുപ്പത്തെ എന്ത് ചെയ്യും നിന്ന കനൽ വരിങ്ങാണ്ട് ആ പാത്രത്തില്ടും എന്നിട്ട് കൊറച്ച് എണ്ണ വെളിച്ചെണ്ണ പറരത് അല്ലെങ്കിൽ സാദാ ഓയില് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ലേശം ഓവർ ആവും ചെയ്യരുത് അപ്പൊ ഒന്നായിട്ട് പുകഞ്ഞിട്ട് ട്ത്ത് പുക ചെയവരും കുറച്ച് പറന്നുടുട്ട്ല്ലെങ്കിൽ പദവ നമുക്ക് അറിതെങ്ങാനും കുറച്ച് തോനെ പോയി ണെങ്കിൽ ആ ഫസ്റ്റ്ത നന്നായിട്ട് വരുന്ന പോകുന്നത് പോയിട്ട് അടച്ച് വച്ചാമ്മതി എന്നിട്ട് പിന്നെത് മ്മള് കൊറച്ചേ ഞൻ കുറച്ച് പരുള്ളൂ ന്നട്ട്‌പിന്നെ ഇങ്ങനെ നീറി നീറി നീറി ഇതറ്റ് ആ പോകക്കെ കഴിക്കണം ഞാൻ തോറക്കുമ്പോ നല്ല സ്മെല്ലാണ് ഞങ്ങക്ക് എല്ലാർക്കും ഇഷ്ടണ് അയിന്റെ ടേസ്റ്റ് ഞങ്ങക്ക്ഷ്
അതെ അ എനിക്കിഷ്ട അതാ ഞാൻ ചോയിച്ചത് അപ്പൊ നമ്മൾതൊരു വീട്ടിൽ വെച്ചിട്ടില്ലേ
ആഹ നല്ല രസ ഇപ്പ എൻക്ക് ചെലവ് കുറവാണ് ഉള്ളി തക്കളിന്നും വേണ്ട
വേണ്ട ചെ അതെ അതെ അതൊന്നും വേണ്ട തെ ഇ സമയ ഇച്ചിരി എകസ്ട്ര ബിരിയാണിക്കുള്ള സമയം ഇച്ചരി ഡിഫറന്റാ തോന്നുന്നുല്ല
ആഹ് ആഹ്‌ ബിരിയാണിക്ക് ടൈമ്ണ്ട് ഉം ബിരിയാണിക്കാൻ ടൈഇണ്ട് ഇതിന് ടൈമ് ല്ല ആഹ പെട്ടെന്നാവും മറ്റേത് ഉള്ളിയും തക്കാളിയെക്കെ അരിഞ്ഞ്ണ്ടാക്കി ഇതാക്കണ്ടേ ഉള്ളിക്കൊക്കെ ഒരുപാട് ഉള്ളി വരൂല്ലേ ആഹ് ബിരിയാണിക്ക്ന്നെ ടൈം കൂടുതൽ വേണ്ടത്
വേണ്ടത് ഉം
ആഹ് മന്തിക്ക് ഇത്ര ടൈം വര്ന്നില്ല
വെര്ന്നില്ല
ഉം ഉൾ മറ്റേന്ന് പറഞ്ഞ നമ്മള് ബിരിയാണിയൊക്കെ ഉള്ളിക്കെ അരിയ അരിഞ്ഞ്ണ്ടാക്കണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് വ വരണ്ട്കിട്ടണ്ടേ വാട്ടിങ്ങാണ്ട് ആ അയിന് ടൈം അത് നന്നായിട്ട് ടൈം എടുക്കും.
ടൈമെടുക്കും.
മന്തി നമ്മക്ക് സിമ്പിളാണ് മയോണൈസ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. മറ്റേത് മയോണെസും കച്ചപ്പെനു ഇപ്പ പിന്നെ കറിയായിട്ട് പാരലാണ്.
ആ അതെ അതെ ഈ മന്തിക്ക് നമ്മളൊരു ചട്നിഇല്ലെടാ ഒരു തക്കാളി ചട്നി. എയ് അതെങ്ങനാെന്നറിയോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പുളി പ്പുള്ള ഒരു തക്കാൽ ചട്നിയാണല്ലോ പുളിപ്പുളേ
ആഹ അത് ഒരു തക്കാളി ഒരു തക്കാളി ഇടാ തക്കാളി മ്മക്ക് വേണ്ട ക്വാണ്ടിറ്റക്ക്‌ എത്ര നമുക്ക് വേണോ അതിനനുസരിച്ചിട്ട് തക്കാളി ഇടാ എന്നി്ട്ട് തക്കാളിട് തിന്റെ പകുതി ഉള്ളി.
ഉള്ളി.
ആ വലിയ ഉള്ളി സവാള അത്ടാ. എന്നിട്ട് എന്ത് ചെയ്യാ പച്ചമുളക് എരിക്കാൻ ആവശ്യത്തിനായ പച്ചമുളകും. ഓവറാവണ്ട പച്ചമുളക് പൊതിനാ ചപ്പ് മല്ലി ചപ്പുണ്ടല്ലോ?
ആഹ.
അതിന്റെ ചപ്പ് മറ്റേ പൊതിനെല്ല ചപ്പ്.
ആ മല്ലിചെപ്പ് ആ.
ആ മല്ലിച്ചപ്പ് ഇടാ ഒരു രണ്ടില്ലി വെളുത്തുള്ളി ഇടാ.
ആ.
ന്നട്ട് നന്നായിട്ടാണ്ട് അരക്ക നല്ല ടേസ്റ്റ് ആണത്.
നല്ല ടേസ്റ്റ് ആ അതെ നിക്കിഷ്ടാണു അത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്.
അ പ്രത്യേക ടേസ്റ്റേണ് അത് ഇത്രേ ഉള്ളൂ സംഭവം ഉം പക്ഷെ നമ്മള് വിചാരിച്ചത് ഇത്രക്ക് ടേസ്റ്റ് തരുന്നുുണ്ടോന്ന് ഞാൻ ആദ്യക്കെ ചന്തിച്ചിരുന്നു.
ആഹ അതെ.
ഇത് സംഭവതിത്രെള്ളൂ ഞാൻ നന്നായിട്ടുണ്ടാക്കും വിടെ ഞാൻ ഉണ്ടാക്കിയ നന്നായി നന്നാവലുണ്ട്. ഇന്നിട്ട് ഇവിടെ എന്തരു ഫംഗ്ഷൻ ഉണ്ടെങ്കില് ഇവിടെ താത്താര് പറയും അത് ഇയ് ഉണ്ടാക്കിയ മതിറിയും.
ആ അതെ കേട്ടാ നല്ല ടേസ്റ്റ് കേട്ട അത് എനിക്ക് കഴിച്ചിട്ട് എനിക്ക്‌ അത് മയോണസിനെക്കാൾ എനിക്ക് കൂടുതൽഷ്ടം. ക്ക്‌ ആ ചട്നിയാണ്.
ആ അതന്നെ മയോണീസ്‌ കുട്ടിയൊക്ക്‌ വാരി കഴിക്കാനാണ്.
അതെ അതെ അതെ അന്നേരത്തെ ഒരുതല്ലേ മയോണസ്‌ന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചട്നി. എനിക്കൊയാ നല്ലായാ തോന്നുന്നു ടേസ്റ്റ്.
അത് നല്ല ടേസ്റ്റ് ആണ് അതില് നമുക്ക് ടേസ്റ്റ് തരുന്നത് പൊതിനെലയിട്ട്ണ്.
ആഹ ആഹ.
പോതിനെല വേപ്പിന്റെലക്കെടാം നമക്ക് ആ വേപ്പിന്റെലെന്റെ സ്മെല്ലൊക്കെ വരുമ്പോ ടേസ്റ്റ്. ഉമ് എരിക്കെ പാകത്തിന്. നാക്കി പിന്നെ ഉപ്പ് ഇടാ പിന്നെ നമുക്ക് സുർക്കാ പാരണാ നമ്മള് സുർക്കിം വെള്ളവും ഒരേമാരിക്ക് ഒരേ അളവിൽ മിക്സാക്കിങ്ങാണ്ട് അതിനനുസരിക്ക് നമ്മക്ക് ചിലോർക്ക് പുളി ഇഷ്ടമാണ് ചിലർക്ക് പുളി ഇഷ്ടണ്ടാവില്ല. അപ്പൊ അയിനനുസരിച്ചിട്ട് സു സ ആ നമുക്ക് സുർക്ക പാർന്നിട്ട് വെള്ളം ആടെയ്തുകൊടുക്കാം അപ്പൊ വെള്ളത്തിൽ സുർക്ക മ്മക്ക് പാകത്തിന് കിട്ടുവല്ലോ.
ആഹ.
അങ്ങനെ.
അങ്ങനെ ചെ
അത് ശെരി ഓക്കെല്ലേ എന്ന ശരി ആഹ ഓക്കെ ശരി ഓക്കെ ഓക്കെ. താങ്ക് യു.